ആഹ് കേക്കുന്നുണ്ടോ
ആഹ് കേക്കുന്നുണ്ട് അവിടെയൊ ആഹ് പറയു
ഏ് എന്ന്ണ്ട് ഭക്ഷണൊക്കെ ആയോ
ഭക്ഷണം ആയിക്കൊണ്ടിരി ക്കാണ് അവിടെയോ
ഇവിടെ അങ്ങനെന്നെ എന്താണ് ഹോബീസ് ഒക്കെ എന്താണ്
ഏയ്
ഹോബീസ് എന്താണ്
ഹോബീസ് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല ഇപ്പോ ഞാന് ചെറിയ ഒരു ട്രെയിനിങ്ങിന് പോവുന്നുണ്ട് ആർമി ട്രെയിനിങ്
ഓഹ്
ഇപ്പൊ മഴൊക്കെ ആയതോണ്ട് ജസ്റ്റ് ഒന്നു മടിച്ചിട്ട ഇപ്പോ വീട്ടിൽ ഇങ്ങനെ ഇരിക്ക അതെന്നെ വലിയ ഹോബി വെറുതെ ഇരിക്
വെറുതെ ഇരിക്കല്ലോല്ലേ ആഹ് മഴ ഉണ്ടോ ആഹ് ഇവിടെങ്ങനെന്നെ ഇന്ന് ഫുള്ള് മഴയായിരുന്നു തുണി ഒണങ്ങുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ട്
ആഹ് ഇവിടെ
പനി മ് മഴക്കാലയ തുകൊണ്ട് പനി ങ്ങന മാറി മാറി വന്നൊണ്ടിരി
അതെ നല്ലോണ്ണം ശ്രദ്ധിക്ക്ട്ടോ
ആഹ് അതെ പനി അങ്ങനെയില്ല പക്ഷെ മൂത്തോക്ക് ങ്ങനെ
ഫുള് തണുപ്പല്ലേ തണുപ്പടിച്ചാ പെട്ടന്ന് കോൾഡ് പിടിച്ചിട്ട് അത് പീ
ഉമ് മക്കളൊക്കെ ണ്ടോ
ആഹ് ല്ല എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല അനിയന്മാരുണ്ട്
അനിയന്മാരാ ആഹ് ശരി
പിന്നെ
പിന്നെ എന്താണ് വിശേഷം
സുഖം അങ്ങനെ പോവ്ന്നു ഇങ്ങനെ മഴൊക്കെ ഇവിടെ കണ്ട് പൊറത്തിങ്ങനെ ഇരിക്കയാ
അന്നെ നമ്മളകത്ത് കേറീരിക്ക
ലാനും പ്പൊ അകത്ത്ന്നാല് ഈ ചെർത്ങ്ങള് ഇങ്ങനെ ഒച്ചപ്പാട്ണ്ടായിക്കൊണ്ട രിക്കും
ആഹ് ഇവിടെ പിന്നെ ഞാനും മക്കളേ ഉള്ളു അതുകൊണ്ട് പിന്നെ അകത്തെന്നെയാ എന്താ സ്പെഷ്യല് ഫുഡിന്
സ്പെഷ്യല് മീൻകറിയുണ്ട് പിന്നെ മീൻപെടിച്ചത്ണ്ട് ഇപ്പേരിയ ണ്ട് പിന്നെ പോറമാങ്ങണ്ട്
അഹാ
ഉംമ്
ഉമ് മാങ്ങയൊക്കെ തീർന്നില്ലേ
മാങ്ങ തീർന്നിട്ടില്ല മ്മള് ഈ മഴക്കാലാവുംമ്പഴ്ത്തേക്ക് എടുക്കോള്ളു സ്റ്റോർ ചെയ്ത് വെക്കുളു
ആഹ് ഉപ്പിലിട്ട് വെക്കയ്യ
ഉമ് തൊരമാങ്ങ ആക്കി വക്കും ഉപ്പിലിട്ട് വെയ്ക്കും ചെയ്യും
ആഹ്
ഉംമ് അവിടെയോ
ഇവിടെ നമ്മള് മാങ്ങ പഴുപ്പിച്ച് കഴിക്കല ലൊ പിന്നെ കണ്ണി മാങ്ങ അച്ചാർ ഇടും ഉം
നമ്മളന്നവിടെ കണ്ണിമാങ്ങ ഉപ്പിലിട്ട് വയ്ക്കും ചെയ്യും പിന്നെ തോറമാങ്ങ ഉണ്ടാക്കും പിന്നെ വടുവ ഉണ്ടാക്കി എടുത്ത് വെക്കും
മ് വടുവ അതെന്താ
ആഹ് അത് വഴുനങ്ങ വെച്ചുണ്ടാക്കുന്ന ഒരു സംഭവാ
ആ അതെ
ആഹ് വഴുതനേങ്ങ നല്ലോണം വേവിച്ചിട്ട് മുള പും വഴുതനങ്ങ വേവിച്ചിട്ട് നന്നായി അരച്ചെടുക്കും എന്നിട്ട് അതില്ക്ക് നമ്മള അരി വറുത്ത് പൊടിച്ചത് ഇട്ടിട്ട് നല്ലോണം ഉണ്ട ഉണ്ട ആക്കിയിട്ട് നമ്മളെന്താക്കും ഒണങ്ങാൻ വേണ്ടി വക്കും വെയിലത്ത് ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്നിട്ട് എണ്ടാക്കും എണ്ണയ ഇട്ട് ജസ്റ്റ് ഒന്ന് വറുത്തിട്ട്ടുക്കും
ആഹ് നമ്മള വിടെ അയിന് കൊണ്ടാട്ടംന്ന് പറയും പാവ മോളകും പാവക്കേം ക്കെ അങ്ങനെ ണ്ടാകും ഒണക്കിട്ട്
പാവക്കെ ണ്ടാക്കും ഇത് വഴുനങ്ങ വെച്ച് ഇനെ ണ്ടാക്കും നമ്മള്
വഴുത്തനങ്ങ വെച്ചിട്ട്ല്ലേ നമ്മള് വിടെ അതന്നേ പാവക്ക അങ്ങനെ ഉണക്കിയിട്ട് മോളക് പൊടിയൊക്കെ ഇട്ട് ഉണക്കിട്ട് വെയ്ലത്ത് വെച്ച് ഒണക്കി
ആഹ് അതും നമ്മൾ ഇവിടെ ചെയ്യല്ണ്ട് ഉംമ് ഇതും ചെയ്യലുണ്ട്
ആഹ്
അ പിന്നെ
പിന്നെ ഉം വേറെ വർ ഉം മുമ്പ് വേറെ എന്തെങ്ക്‌ വർക്ക് യെയ്ന്ന്ണ്ടായിന്നോ ഏത്
ഇല്ല ഇല്ല ഞാൻ ഫസ്റ്റ് ടൈം ആയിരുന്നു ഉം
ഉം ഇങ്ങനെ ഏതുവരെ പഠിച്ചു
ഞാൻപ്പം പ്ലസ് ടു കഴിഞ്ഞിട്ടേള്ളു
ഓ അഹ് ശെരി ഏ ചെറിയ കുട്ടിയാലെ ഉം ഉ. ഞാന് മൂന്ന് മക്കളെ അമ്മയാണ്
ആണോ
ഉം മൂന്ന് കുട്ടികളുണ്ട് മൂന്നും പെമ്പിള്ളേരാണ്
ഓ ലക്കിയ
അതെ എല്ലാരും പറയൂ അത്
ഹലോ
ത് കുട്ടിളാന്ന് പറയുമ്പം
ആതെ ഇന്റെ ഉമ്മാക്ക് നാല് കുട്ടികൾ ഞാനൊരു മോളും മൂന്ന് പിന്നെ മൂന്ന് ആങ്കുട്ട്യാളും
ആ നാല് കുട്ടിളല്ലേ
ആ നാല്ട്ട്യാള് പിന്നെ
പിന്നെ എന്ത്ണ്ട് വേറെന്താ വിശേഷം
നല്ല വിശേഷം സുഖം അങ്ങനെ പോവുന്നു
ഞാന് ഇങ്ങനെ ഉം എന്താ പറിയാ ചെറുതായിട്ട് സ്റ്റിച്ചിങ് എക്കെ ചെയ്യ്ന്ന്ണ്ടായിര്ന്നേ
ആണോ
അപ്പം മോൾള്ളതു കൊണ്ട് ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല
ചെറിയ മോളാണോ
ആഹ് എളയത് ചെറിയ മോളാണ്
ട്ടാണോ
ഉം അവക്ക് രണ്ടു വയസ്സ് ഇപ്പഴായിട്ടേള്ളു
ആഹ്എന്റെ ചെറിയഅനിയന്ക്ക് അഞ്ചു വയസ്സായി
എങ്ങനെ
ചെറിയ അനിയന്ക്ക് അഞ്ചു വയസ്സായെ എന്റെ
ആണോ
ആഹ്
ഉം ഉം അയ
ആഹ് അനിയന്
ആഹ് ഹ ഹ
പിന്നെ
പിന്നെ മൂ മൂത്തവള് ആറാം ക്ലാസ്സി പഠിക്കുന്നു രണ്ടാമത്തത് മൂന്നാം ക്ലാസ്സി പഠിക്കുന്നു
ഓ ഇപ്പൊ സ്കൂളൊക്കെ തൊടങ്ങി എല്ലാരും അങ്ങനെ ഇങ്ങനെ പോകേന്നല്ലേ
ഉം സ്കൂള് ഇന്നില്ലായിരുന്നു ഇവർക്കെ
ഏ ഇവിടെ ണ്ടേര്ന്ന് ഇന്ന്
ആഹ് എൽദ് അതിന് പകരം നാളെ
ആ ഹ് എന്നാ ഇവിടെ നാളെയും മറ്റന്നാളും ഒന്നും ഇല്ല ഇവിടെ ഇന്ന്ണ്ട് മറ്റന്നാൾ പിന്നെ പൊതുവേ ലീവാണ് ഉം ആ അതെ
പിന്നെ നാളെ എനിക്കൊരു പി എസ് സി എക്സാംണ്ടായിരുന്നു അപ്പൊ അതിന് പോണം
ആണോ
ഉം
ആഹ് എന്നാല് ന്തറിയാ നന്നായിട്ട് ഏഴ് തൂ എല്ലാ ഇതും ഉണ്ടാവും അനുഗ്രഹങ്ങള് ഉണ്ടാവട്ടെ
ആഹ് അനുഗ്രഹങ്ങള് മാത്രെ ഉള്ളൂ ഒന്നും പഠിച്ചിട്ടില്ല സമയില്ല പഠിക്കാൻ വേണ്ടിട്ട്
ഏഹ്അതോന്നുല്ല നമ്മളിന്ന് ഇന്ന് പോയ ഞാൻ ആർമിടെ എക്സാം അങ്ങനെയ പോയി എഴുയത്
ഉം അല്ല നമ്മക്ക് ഇപ്പ മക്കള് ഉള്ളോണ്ട് ഒന്നിനും സമ്മയ ആദ്യോക്കെ നോക്കുന്നുണ്ടായിരുന്നു കൊറേശേ അപ്പൊ ആ സമയത്തൊക്കെ കൊടുത്തി അതാ എന്നിട്ട് ഇപ്പം പിന്നെ കൺഫർമേഷൻ കൊടുത്ത് കൊറെേ പരീക്ഷ ഞാൻ എഴുതാതെ വിട്ടു ഒന്ന് രണ്ടെണ്ണം പിന്നെ അവര് പറഞ്ഞു പ്രൊഫൈല ക്കെ കട്ടായി പോവുന്ന് പറഞ്ഞോണ്ട് അങ്ങനെ ഞാൻ എഴുതാൻ പോന്നിയാ ഇഞ്ഞ്പ്പ നാളെ പ്പ ആ ന്റെ അമ്മേന്റെ ആഹ് വീട്ടിലോട്ട് ഇവരെ ആക്കിട്ട് വേണം പോവാൻ
ഏ
അന്നേരം ഏ ഇവര് നാളെ ക്ലാസ്സ് ലീവാക്കേണ്ടി വരും
ഞാനും അങ്ങനെ അധികം പഠിക്കാണ്ട എക്സാം ഒക്കെ എഴുതാൻ പോയത്
ആഹ് ഇനി ഇപ്പ ഇന്ക്ക് പടി ക്കണ്ണം ഞാന് കമ്പ്യൂട്ടറിന്റെ ഇത് പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ അതിന്റെ രണ്ട് മൂന്നെണ്ണം കൊടുത്തിട്ടുണ്ട് പി എസിടെ കോച്ചിങ്ങ് ന്ഏ പോകാൻ വേണ്ടിട്ട് ഇങ്ങനെ ഓൺലൈൻ ആയിട്ട് തന്നെ പോയി വരാനൊന്നും പറ്റൂല അപ്പ രാ ത്രിക്ക് ഒറക്കളിച്ച് ഇരുന്നിട്ടാണെങ്കിലും കുറച്ച് പഠിക്കാന്ന് വിചാരിച്ച്
അത് നല്ലൊര് കാര്യാട്ടോ സത്യ ഞാൻ പറഞ്ഞെ എാന്താ ച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടോരു ഏർണിങ് ഉണ്ടെങ്കില് അത് അത്രേം നല്ലതാണല്ലോ
അതെ നമുക്കിപ്പോ ഒരാളെ കൊണ്ടാവൂലനിപ്പോ മൂന്ന് പിള്ളേരുണ്ട് നമ്മളൊരു കുടുംമ്പ ഒരു കുടുംബം ആയിക്കഴിഞ്ഞാലേ പറ്റൂല അതുകൊണ്ട് എങ്ങനെങ്കിലും നോക്കണം ഇനി
എന്റെ ആഗ്രഹം അങ്ങനെ തന്നെയ എന്താ ജോലിയൊക്കെ ആയിട്ട് എന്താ രണ്ട് അഹ് ഭാ വേണ്ടി ഒരു ഷെയറിംഗ് ബില്ല് നമ്മടെ ലൈഫ്
അതെ അത് തന്നെയാണ് നല്ലത് അതാണ് ഏറ്റവും നല്ലത് ഞാനിപ്പ എന്റെ മക്കളോട് അത് പറയാ കല്യാണം ഉണ്ടെങ്കി തന്നെ ജോലി വാങ്ങിട്ട് മാത്രം മതിഒരു കല്ല്യാണം എന്ന് പറഞ സ്വന്തയിട്ട് ഒരു കലില് നിക്കണ്ടേ
അതെ നമ്മൾക്കന്ന് പറയാന് ഇപ്പോൾ പകുതിയും ഞാൻ കണ്ടെടുത്തോളുള്ളൊരു മുക്കാല് കല്യാണവും സ്വന്തം ഉമ്മാന്റെ ഉപ്പാന്റെ ചെലവില് നടത്തുന്നതാ പക്ഷെ എന്തോ അതിന് ഇക്ക വെറൈറ്റി ആയിട്ട് സ്വന്തം ജോലിയായിട്ട് സ്വന്തം ഇതില് ന്താ ഹസ്ബൻഡിന്റെ എന്റെ സ്വന്തം പൈസ കല്യാണം നടത്തണം എന്നോരാഗ്രഹം
ആഹ് അതെ അത് നല്ലോരു തീരു
ആഹ് അതാകുമ്പോ ഇവർക്ക് വല്യ ബാധ്യത ഉണ്ടാവൂല്ല നമ്മുക്ക് നമ്മടെ സന്തോഷം ഉണ്ടാവല്ലോ
ആഹ് അതെ എന്റെ അനിയനുണ്ട് ഇവിടെ ഹസ്ബൻഡിന്റെ അനിയൻ
ആഹ്
അപ്പ അവനും ഒരു പെണ്ണിനെ സ്നേഹിക്കുന്നുണ്ട്
ആഹ് ആഹ്
അപ്പൊ ഓളും അങ്ങനെ തന്നെയാ പറയുന്നത് ഓളും നല്ല പഠിപ്പല്ലള്ളു
ആഹ് ആഹ്
ഓള് പറയുന്ന എനക്ക് ജോലി ആയിട്ട് മാത്രം മതി
ആഹ് ഞാനും അതെന്നാ പറഞ്ഞെ
ഏഹ് പിന്നെ അതുകൊണ്ട് ഇപ്പ ഒരു സിസ്റ്റർ ആയിട്ട് കേറിട്ടുണ്ട്
ആഹ് ആഹ്
ചിലപ്പോ അടുത്ത കൊല്ലം വരുന്ന കൊല്ലം കല്യാണാക്കാൻ വേണ്ടിങ്ങനെ പറയുന്നുണ്ട് ഓള് പറ ഇവന് ജോലി കിട്ടിയില്ലെങ്കിലും കുഴപ്പില്ല ഇവൾക്കും ഇവളുടെ വീട്ടുകാർക്കൊന്നും ഇവൻ ശ്രമിക്കുന്നുണ്ട് തൽക്കാലത്തേക്ക ഒരു ജോലി ഉണ്ട്
ആണോ
അങ്ങനെ പിന്നെ എന്നാ ഉം അടുത്തകൊല്ലം എന്തായാലും കല്യാണം ഉണ്ടാവുവാരിക്കും ഉം അടുത്ത വരുന്ന കൊല്ലം എന്തായാലും കല്യാണം ഉണ്ടാവുമായിരിക്കുന്ന പറയാ
അതെ അതെ എനിക്കിപ്പോ എനിക്ക് പിന്ന ഒരു കല്യാണം വരാനുണ്ട് കസിന്റെ
ആഹ്
ഉം അവരൊക്കെ ചെറിയ പ്രായത്തി തന്നെ കെട്ടിപ്പോണോ
അതെ
പിന്നെ
ഏഹ് കസിന്റയോ
ആഹ് കസിന്റെ
ആഹ് ആഹ് ആഹ്
എന്നാ ഓള് ജോലിക്ക് കേറിട്ടോ ഓള് എന്തോ നഴ്സ് അസിസ്റ്റന്റ് അങ്ങനെ എന്തോ ആയിട്ട് കേറുന്നുണ്ട് അതെ അതെ കയറി വർക്കിന് കയറി ചെറിയൊരു ഏർണിങ് ഉണ്ടാക്കുന്നുണ്ട് ഓള് അവിടെ
ആഹ് ആഹ് ഞാനും അയിന്റ ഇടക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റ ഒക്ക ഞാൻ വെറു ഫ്രീ ആയിട്ട് കണ്ടിട്ട്ങ്ങനെ കോഴ്സിലൊക്കെ ചേർന്നു പക്ഷെ പഠിക്കാൻ എവിടെ സമയം ണ്ടേ ഇവരെ ഇട്ടിട്ടെ ഓൺലൈനാണ് ക്ലാസ്സ്‌ അതും ഫ്രീ ആയത് കൊണ്ട് നമ്മൾ അത്ര ഇത് കൊടുത്തിട്ടില്ല അതുകൊണ്ട് ഞാൻ വിചാരിച് പി എസ് സീന്റെ എന്തായാലും പൈസ കൊടുത്തിട്ട് തന്ന ഒന്ന് ചേരാം
അതെ അതെ ഇല്ല ഏതായാലും നല്ലത് ഏതാ ബെറ്റർ ഓപ്ഷൻ ഏതാണോ അതിലേക്ക് എന്തായാലും നോക്കൽ ഏറ്റോം നല്ലത്
ഞാന് മറ്റേ നമ്മള് പി എസ് സി ജനറൽ ആയിട്ടുള്ള ചേർന്ന് കഴിഞ്ഞാല് പിന്നെ മുഴുവൻ ഒരുപാട് പഠിക്ക പഠിക്കാറണ്ടാവൂലേ ഇതാകുമ്പ കമ്പ്യൂട്ടറിന്റെ ടൈപ്പിങ്ങിന്റെ മാത്രം ആയതുകൊണ്ട് അതിന്റെ മാ ത്രം ഉള്ള ഒരു കോച്ചിങ്ങിന് ചേരം ന്നാ വിചാരിചേ
ആണോ
ആഹ
ആ അതേതായാലും നല്ലതാ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില് നമ്മുക്ക് ഫ്രീ ടൈമിലാണങ്കിലും എപ്പോഴാണെങ്കിലും നമുക്ക് നോക്കണ്ടെ ഒരു ജോലി
അതെ
ഉം മക്കളൊക്കെ ഒന്ന് ഉറക്കി എല്ലാംആകുമ്പോഴത്തേക്കും നമുക്ക് എവിടെയാ പഠിക്കാനുള്ള ടൈം ഒക്കെ കിട്ടുന്നല്ലേ
ഉം ഇനിയിപ്പം ഏഹ് ഞാനും അത് തന്നെ പറഞ്ഞെ എന്തെങ്കിലും ഒരു ജോലി വാങ്ങീട്ട് മാത്രം ഏഹ് ആരെങ്കിലും നോക്കി വെച്ചിട്ടുണ്ടോ
ഞാനാ ഓ ആദ്യേ നോക്കിവെച്ചിനി
നോക്കി വെച്ച്ക്ക്‌ണ്ല്ലേ അത്‌ കുഴപ്പമില്ല
ഉള്ളൂ ഇപ്പോ ലോങ്ങ്‌ ഡിസ്റ്റൻസ്
ആഹ് ആഹ എന്നാല് പിന്നെ രണ്ടാളും എന്താ പറയാ
ഉം നമ്മളൊരു ഡ്രീമെന്നെ അതാണ് എന്താ പറയാ രണ്ടാക്കും ഒരു ജോലിയായിട്ട് നമ്മളെ ചിലവില് നമ്മളെ കല്യാണം നടത്തി നമ്മളെ ചിലവിൽ തന്നെ മ നമ്മളെ ലൈഫ് അങ്ങോട്ടൊന്ന് മുന്നോട്ട് കൊണ്ട്പോകാന്നുള്ളത് പാരന്റസിന് ഒന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിൽ നമ്മളെ പ്ലാനിങ് അതാ
അതെ ലേ അതെ അച്ഛനേം അമ്മേനും ഒന്നും ബുദ്ധിമുട്ടി
അതെ അതെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് കാണുന്നില്ല കുറെ ആൾക്കർ കല്യാണം കഴിഞ്ഞിട്ട് ഒരിപ്പോ സ്വന്തം ഏണിങ് ഇല്ലാണ്ട് ഈ രക്ഷിതാക്കള രീതിയിൽ കല്യാണം കഴിച്ചിട്ട് അവർക്കൊരു ബാധ്യതയായിട്ടുള്ള രീതിയിലാണ് ഭയങ്കര ഒരു ഭയങ്കര ഒരു ഗിൽ എന്താ കുറ്റബോധം പോലയാ എന്താച്ചല് നമുക്ക് ജോലിയാക്കാന്പറ്റിട്ടില്ല ഓരെങ്ങനെ നമ്മള് ബുദ്ധിമുട്ടി ക്കും ചെയ്ത് ആ ഒരു ഇത് വരാൻ പാടില്ല ഒരിക്കലും
അതന്നെ അവരെ ത്രയും കഷ്ടപ്പെട്ട് നമ്മളെ ഇത്രയും പഠിപ്പിച്ചില്ലേ ഇനി ഇനി ഇപ്പൊ അവ് അവരെ നോക്കും ആ ഇനിയിപ്പ അവർക്ക് വേണ്ടീട്ട് നമ്മള് എന്തേലും ഒന്ന്
അതെ അതെ അതെ നമ്മളടുത്ത് അന്നേ ഉണ്ടാവുള്ളൂ എന്നാ ശരി ഇപ്പൊ ടൈം ആയി ഞാൻ വിളിക്ക അങ്ങോട്ടേക്ക്‌ വിളിക്കാം കാട്ടൊ ഇനി ഓകെ ഓകെ ഈ നമ്പർന്നെല്ലേ വിളിക്കട്ടെ
ഇ ഇതേ നമ്പർ
ഓക്കെ വിളിക്കാം
ഓക്കെ